ആ ആ കേക്കാം
ആഹ നിങ്ങ റേഞ്ചിന് പ്രോബ്ലം ഉള്ള സ്ഥല ആണോ
റേഞ്ചിന്റെ പ്രോബ്ലം ഉണ്ട് ചെറുതായിട്ട് ഉം കേക്കുന്നില്ല പറയുന്ന
എനിക്ക് ആദ്യ കോള് വന്നപ്പോ എനിക്ക് അങ്ങനെ തോന്നിയേ ഒരു ചെറിയൊരു പറവറപ്പ പോല്ലെ
ആഹ് ആഹ ആ കഴഞ്ഞിട്ട് പ്രശ്നംുണ്ട് ഉം ഉം നെറ്റ കോോളല്ലേ തെറ്റപള കൂടുതലും വിളിക്കുന്നത് അപ്പ
ആ അതെല്ലേ ആ ഇവിടെ എന്റെ ഹസ്ബൻഡെ ബി എസ് എ എൽ ആണ ബി എസ് എൽ ഈ പറഞ്ഞ പോലൊക്കെ കട്ടാച്ച ഒരു പാടാ
ആഹാ ഹഹ അത് ജിയ ആണ് കിട്ടും കൊഴപ്പമല്ലടക്ക് ക്കക്ക ഗാവന്ന്
ആ
ഉ ഉ ഇക്ക ആ ഇക്ക മൂടി വരുമ്പോ ഉണ്ടല്ലോ കാലാവസ്ഥ മൂടി വരുമ്പോ പ്രശ്നമാണ് നല്ല്ലോണം വെയിലൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പന്നുല്ല ആഹ ആഹ ഇപ്പൊ ഒരു മൂടലായി ഇപ്പൊ ഒരു മൂടലായി അതായിരിക്കും ഉ ചായ കുടിച്ചോ വൈകുന്നേരത്ത് വൈകുന്നേരത്തെ ചായ ആ ആ ആ ആ ആ പിന്നെ പിന്നക്കിന്റെ വിശേഷങ്ങളൊക്കെ എന്ത് വാർ ത്തകളൊക്കെല്ലേ ഉള്ളൂ ഓരോരോ ലഹരിന്റെ വർത്തയല്ലാം ഫേമസ് ആയിട്ടും പോകുന്നേ
അതെ അതെ അതെ ശരിയും പ നമ്മള് ന്യൂ ചാനല് വെച്ചാൽ മതി നമുക്ക് അവര് ഓരോ നാട്ടിൽ എന്തൊക്കെ വിശേഷങ്ങളുണ്ടോ നമുക്ക റിയണെങ്കിൽ പെട്ടെന്ന്
ആഹ അതെ അതെ അതെതെ പ്രശ്നങ്ങള ആ ആ പ്രശ്നങ്ങളല്ലേ ഉള്ളൂ ഓരോരോ ഇപ്പൊ ഇപ്പം മുഖ്യം കയറിയന്റെ ആ ഒരു പ്രശ് പ്രശ്നങ്ങ എല്ലാം ഓരോന്നാണ് തുറക്കുമ്പോ തുറക്കുമ്പോ
എന്ത് നിറത്തില എ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം കാണുവല്ലേ സമൂഹ
ഇം കാണും സമൂഹത്തില് ആ ചർച്ചയാ തെ കിപ്പന്ന് സാലിംകുമാറിനെ പറ്റിയാന്നോ
അ യ്ന് ഞാനൊന്ന് വാർത്ത ഒന്നാ അയിന്ട ഞാൻ കണ്ടില്ലന്ന് ന്യൂസ് കണ്ടില്ലന്നു
സലിംകുമാറിന്റെ പ്രതിമ ഒരു എത്രയോ കോടി വെച്ചിട്ട് ണ്ടാക്കി വെക്കണം എന്നുള്ള അപ്പൊ ആൾക്കാര് പ അതിന് ക്യൂംപറഞ്ഞതാ ഉ അന്നേരം അതിപ്പോ പറയുന്നത് ശരിയാ എത്രയോ പാവങ്ങളായർക്ക് വീടില്ലല്ലോ അത്ര ആ അപ്പൊ അ ത്രോം കോടി ണ്ടെങ്കിൽ ഓരോരുത്തർക്ക് വീട് വച്ച് കൊടുക്കമല്ലോ പത്ത് വീട് വെച്ചൊക്കെ കൊട്
ഉ സത്യവല്ലേടീഒരുങ്ങേല്ലേ മരിച്ചു പോയ ഒരാളുടെ പ്രതിമഅത്ര പൈസ മുടക്കിയ
പൈസ മുടക്കി ചെയ്യുമ്പോള് എത്രയോ ആൾക്കാര് വീടും ഭക്ഷണവും ഇല്ലാണ്ട് എത്രയോ ആൾ ക്കാര് കഴിയുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ചെയ്തു കൊടുക്കാൻ പലരും അഭിപ്രായം പറയുന്നുണ്ട്
ഉം അത് നല്ലൊരു കാര്യവായിരിക്കും ഞൻ നോക്കിട്ട് ഉംഒരു വീട് ഏതൊരു മനു ഷ്യന് ഏറ്റവും കൂടുതൽ ആവശ്യം ഒരു വീടല്ലേ കയറി കിടക്കാനല്ലേ ഉം അ എല്ലാവ
ആവശ്യം അതെ ഒരു വീട്ന്ന് പറഞ്ഞാ സ പ്നം തന്നെയാണ് വീടുണ്ടേ പിന്നെ നമുക്ക് ഒന്നും പേടി
ഒന്നും വേണ്ട നമുക്കിപ്പോ കഴിക്കാൻ പോലും കഴിക്കാൻ പോലും ഒരു നേരം ഉള്ളെങ്കിൽ കറിയൊന്നും ഇല്ല ലാന്നുണ്ടെങ്കി നമ്മളും നമ്മുടെ വീട്ടിലെല്ലേ അറിയത്തോള്ളൂ അതും അതൊരു നല്ല ഇതാണ് വിടെള്ള വീടില്ലാത്ത ഒരസ്ഥ നമക്ക് അറിയാ
അതാ ഇപ്പോഴും എത്രയോ നമ്മുടെ മക്കൾക്കൊക്കെ ഒന്നിനും കുറവില്ല പക്ഷെ എത്രയോ നാടുകളിലൊക്കെ ഓരോ മക്കൾ ഇങ്ങത്തെ ടീമ് ഭക്ഷണം പോലും ഇല്ലാണ്ട് ഇപ്പൊ ഒരു അച്ചായൻ ആ ആ അച്ചായൻ ഇറങ്ങൊണ്ട് പ എത്രയോ പേര് രക്ഷപ്പെട്ടു ജോണി ആഹ് ഒരുപാട് രക്ഷപ്പെട്ടില്ലെ പുള്ളിക്ക് ഉം അപ്പൊ ആ വീട് അങ്ങനെയുള്ള മക്ക കാര്യുല്ല അവരുടെ മനസ്സും കൂടെ വേണം അ
അതെ അതെഞനക്കെ ഇങ്ങനെരിക്കുഓർക്കും എനിക്ക ഇതുപോലെ പൈസ ഉണ്ടായിരുന്ന എല്ലാരും സഹായിക്കാം പക്ഷെ നമുക്ക് അതിനെ പൈസ ഇല്ല ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം ഇല്ല നമുക്ക് അതെ അത്യാവശ്യം പൈസ ഉള്ളവരൊക്കെ അങ്ങനെ വിചാരി
വിചാരികാണ് ലോകം നല്ലെ കൊറേ ഇല്ലാത്തവര് പിന്നെത്രയോ വിപ്പി അച്ച്ചായൻ തന്നെ ഞാന് അച്ചായൻ മറ്റേ സൂര്യ അങ്ങനെ കൊറെേ ആൾക്കാരുണ്ട് ല്ലോ ആ ആ ആ അപ്പൊ അവരൊക്കെ ഉള്ളൊണ്ട് എത്രയോ പേര് രക്ഷപ്പെട്ന്ന് എത്രയോ അച്ഛനമ്മമാര മക്കളൊക്കെ നോക്കാണ്ടൊക്കെ അവര് എത്രയോ കഷ്ടപ്പെടുന്നു അച്ഛൻ മക്കളെയൊക്കെ വളർത്തി വലുതാക്കി കഴിഞ്ഞ് മക്കളൊക്കെ വല്ല്യ ആളായി ജോലി ക്കെ ജോലിക്കാരായി കഴിയുമ്പ പിന്നെ കാർന്നൊന്മാരെ നോക്കാനോ അങ്ങനെയൊന്നും അവർക്ക് സമയോം ഇല്ല അങ്ങനെ, പിന്നെ സമയം ഇല്ലാത്തവരുണ്ട് പിന്നെ നോക്കാത്ത ആൾ ക്കാരുണ്ട്. ആ അപ്പ അവരെയൊക്കെ, അതെ, ആ പിന്നെക്ക, ഇപ്പൊ ഞാൻ ട്ത്ത് കേട്ടതാ ചെറുപ്പകാലത്ത് അച്ഛൻ ഗൾഫിലായിരുന്നു മൂന്ന് പെമ്മക്കള് ഏ അവരേല്ലാം വളർത്തി വലുതാക്കിയേന് ശേ ശേഷം ആ അച്ഛന്റെ ഇപ്പഴത്തെ അവസ്ഥ വളരെ ദയനീയം അ എല്ലാരും ഒഴിവായി, അമ്മ അ ഫുള്ള് മ ആ നല്ല കാലം മൊത്തം പ്രവാസിയായിട്ട് ജീവിച്ചു ഉം ഇപ്പ രവസ്ഥ വന്ന് കഴിഞ്ഞപ്പോ ഒന്നും, എന്താ പറയാ ഉം ആരുവിൽ ഇല്ല ഒരു ഇതും ഇല്ലാത്ത ഒരവസ്ഥയിലായിട്ട് ആരോ ഒരു ഒരു മുസ് മ്സ് അത് ഏറ്റെടുത്തു അവര് അത് ചാരിറ്റി. അത് അവിടെത്തന്നെ ഗൾഫിൽ തന്നെയാണ് അയാള് കാരണം അത്രോം നല്ലയൊരു മനുഷ്യനായിരുന്നു എന്നാണ് അവര് പറയുന്നത്.
കാരണം അത്രയും വർഷം അതെ
ആ അത്രയും വർഷം ആ മക്കക്ക് വേണ്ടിയാ മൂന്നു മക്കളേം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. എല്ലാം ചെയ്ത് വിട്ടിട്ട് ലാസ്റ്റത്തെ അവസ്ഥ, ഒരു ദീസം ഒരു സൈഡ് പാരലൈസ് ആയി പോയി. പിന്നെ വീൽചെയർ റില് അങ്ങനൊക്കെ ഒരവസ്ഥ അപ്പൊ ആരെങ്കിലും എന്തേലും പുണ്യപ്രവർത്തി ചെയ്താ ആരെങ്കിലൊക്കെ ഒരു കാലത്ത്
ഏറ്റെടുക്കും, അപ്പൊ അവര് അവർക്ക് ആ അത്രേത് മനസ്സുണ്ടായിട്ടല്ലേ അവര് ഏറ്റെടുത്തെല്ലേ ആർക്കു വേണ്ടിയാണോ ജീവിച്ചത് അവരത് കാണാതെ
കാണാതെ അതെ എന്നിട്ട് എന്നിട്ടിപ്പൊ അച്ഛനെ അങ്ങനെ ഒന്നാത് വീൽ ചെയറിൽ ഇരുന്നാ ഒന്ന് കിടക്കാൻ പോലും പറ്റില്ല പരസഹായം ഇല്ലാണ്ട്. അതിനൊക്കെ ചെയ്യുന്നെയൊക്കെ കാണണം ഒരു ഒരു മകളെപ്പോലെ ഒരു
ആ അതാ പറഞ്ഞത് നമ്മള് ദൈവം എന്ന് പറയുന്ന ആളൊണ്ടെന്ന് ഇപ്പ ഇത് വീട്ടുകാരെന്നായാലും കാണുവല്ലോ. ല്ലോ അല്ലേ?
ആ
ക്കവരുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും അവർക്ക് ഒരു സന്തോഷൊണ്ടായിരിക്കില്ല എന്നാന്ന് വെച്ചാ ഈ ഇത്രയും കഷ്ടപ്പെട്ട ഒരു മനഷ്യനോടിങ്ങനെ
അതെ അതെ, അല്ല കൊറേ കഴിയുമ്പ എല്ലാരും അങ്ങനെയല്ലേ പഠിക്കുന്നെ ഇപ്പ നമ്മുടെ അവസ്ഥേൽ നമ്മള് നമ്മളെ കാർന്നോമ്മാരെ നോക്കി കഴിഞ്ഞാ നമ്മുടെ മക്കളും നമ്മളെ നോക്കും, അത് കണ്ടാ പഠിക്കുന്നെ. ഉം അങ്ങനെയൊക്കെ, കാലങ്ങളങ്ങനെയാണ്.
അതെ അതെ സത്യം. ഇപ്പ ഒരുപാടുണ്ട് ഇങ്ങനെല്ലേ, ഇങ്ങനത്തെ പ്രശ്നങ്ങള് പല സ്ഥലങ്ങളിലും നമുക്ക് ഇത് കേക്കാൻ പറ്റും.
ആ ആ അതെ അതെ.
ഉം കൊറേ ആളുകള് പൈസക്കും പണത്തിനും വേണ്ടി മാത്രം
മാത്രം ആ എന്തെല്ലാം ചെയ്തു കൂട്ടുന്നു. എന്തെല്ലാം, കഴിഞ്ഞ ദിവസം മറ്റേ ല ലഹരി എല്ലാം കൂടെ ശരീരത്തിന്റെ ഉള്ളിലെല്ലാം കേറ്റി അതങ്ങനെയൊരു അവസ്ഥ. അത് കേട്ട് കണ്ടില്ലായിരുന്നോ? ആ
എത്ര എത്ര കോടിയാണ്, എത്രയോ കോടി, എത്രയോ കോടിയടെ കഞ്ചാവൊ അങ്ങനെ സംഭവം എന്തോഒന്ന് കടത്തീന്നും പറഞ്ഞോണ്ട് ആ അതാന്നെ പ പെൺകുട്ടികളെന്നോ ആൺകുട്ടികളെന്നോ ഒന്നും ഇപ്പ ഇല്ല. എല്ലാരും അതിന്റെ പുറകെയാ, ഉം അതെ.
കാലം, പിന്നെ ഇപ്പ ഇപ്പിന്നെ എന്താന്ന്വെച്ചു കഴിഞ്ഞാ പിന്നെ ഒള്ള മക്കക്ക് സഹായിക്കാൻ ഒരു മനസ്സും ഒണ്ട് കെട്ടോ. ഒരു പത്ത് ഇരുപത്തഞ്ച് വയസ്സായ ആമ്പിള്ളാർക്കൊക്കെ ആണേലും ഉം ഇങ്ങനെ മന കൊറെ മക്കളുണ്ട് അങ്ങനത്തെ നല്ല രീതിക്ക് പോകുന്ന മ ക്കളുകവുണ്ട് പിന്നെ ഉം ഉം നല്ല എന്താ പറയാ അച്ഛനമ്മമാരെയൊക്കെ നല്ലോണ്ണം നോക്കാനും ഏറ്റെടുക്കാനും ആ ചെയ്യാനുള്ള മനസ്സൊക്കെ അവരെ കൊണ്ട് പറ്റുന്ന പോലൊരു ഒത്തിരി ചെയ്യുന്നുണ്ട്
ആഹ് ഇപ്പൊ എന്നാന്നറിയാ മോ ഈ പണ്ടത്തെ പോലല്ല ഇപ്പൊ അച്ഛനും അമ്മമാരും അ ത്തിന് മാതാപിതാക്കളും കുട്ടികളും തമ്മി നല്ലൊരറ്റാ
ആഹ് അതെ അതെ
അല്ല ഒരു കൂട്ടുകാരെപ്പോലെ അവർക്ക്പ്പ എന്താ എന്തോ ർടെ കൂടെ ഷേയറ് ചെയ്യാന്നൊള്ള ഒരു ഇതാ അന്നരം തന്നെ പല പ്രശ് നങ്ങളും ഒഴിവായി കിട്ടും ഉം ഒരെടക് ക്കെന്ന് പറഞ്ഞാലിഇപ്പ അങ്ങനെയല്ല അച്ഛന് അച്ഛന്റെ വഴി അമ്മക്ക് അമ്മേടെ വഴി മക്കക്ക് മക്കള വഴി അങ്ങനെ ഒരിതാ അവിടെ അവ് അങ്ങനെയൊള്ള എട്ത്താണ് പ്രശ്നങ്ങളൊക്കെ ഒണ്ടാവുന്നതും കുട്ടികളിങ്ങനെ ഇതിന്റെയൊക്കെ പൊറകേ പോകുന്നതും
ആ അതെഅതേ
അല്ലെ
ഊംഊം ന്ക്ക
മഴ ആയിക്കഴിഞ്ഞാ ഇനി ഓരോ ടെൻഷനാണ്
എന്തോ
മഴ ആയി കഴിഞ്ഞാ ഇനി ഓരോ ടെൻഷൻ ആണ് എല്ലാ ഒന്ന് മഴ കഴിഞ്ഞയാഴ്ച സത്യം പറഞ്ഞാ മഴയാരുന്നു മഴ തൊടങ്ങുന്നതിന് മുമ്പ് ഒന്ന് വൃത്തിയാക്കി മൊത്
ആഹ് ആ
അപ്പൊ മഴ പെയ്തു കഴിഞ്ഞപ്പോ വീണ്ടും ഒരു എന്താ പറയണ്ടേ മിറ്റ് രുഅവസ്ഥ
ആ ആ അത് അങ്ങനെയങ്ങ് പെയ്ത് പോവാ പ്ലേആഒരിതിലങ്ങ് പോകും അല്ലാണ്ടേ സ്റ്റോപ്പായി കഴിയുമ്പോ പിന്നേം ഇതാവും
അതെ അന്ന്വച്ചാ നമ്മള് നല്ലോണം നോക്കിയില്ലെങ്കി ഇപ്പഴേ എന്തൊക്കെ രോഗങ്ങളാടാ
ആഹ് ആഹ് ആഹ് ആ
ഇക്കെ കേൾക്കുമ്പോ തന്നെ സത്യം പർഞ്ഞാ പേടിയാണ് അപ്പൊ നമ്മള് മുക്കും മൂലേം അരിച്ചു പറക്കി വൃത്തിയാക്കി വെച്ചാല് ഇതൊക്കെ നോക്കാമ്പറ്റ് അസൂഖൊന്നുണ്ടാകാതെയേ ഈ കു കുട്ടികളൊക്കെ ഒള്ളകാർണം നമുക്ക് കൂടുതലും പേടി കൊതുകുശല്ല്യൊക്കെ ആകാതെയേ ട്ടവിടെ കൊതുകുശ
ആ ഇവിടെ ഭയങ്കര കൊതുകാ ഈ ചക്കയും മാങ്ങൊക്കെ ആയിട്ട്
ഓ അതേതെ ഇവിടെ മാങ്ങാടെ സീസൺ തീരാറായി മാങ്ങാമൊത്
ആ മാങ്ങ മൊത്തം പഴുത്തുതായി
ആ ഇനി അടുത്ത ചക്കയാ ചക്കേന്നു പറഞ്ഞാ പ്ലാവേ നറച്ച് ചക് ക്കയാ ഇങ്ങനെ വീണോണ്ടിരിക്കും പഴുത്ത് പഴുത്ത് പിന്നെ അ അപ്പൊ ഇനി ഭയങ്കര ഒരു പ്രശ്ന അതെല്ലാം അഴുകി അഴുകി അഴുകി കൊതുകായി ഈച്ചയായി പിന്നെ എല്ലാംകൂടെ വാരി കുഴിയൊക്കെ എടുത്ത് അങ്ങനെയാ ഇട്ട് മൂടണം ഉം നമുക്കിതെല്ലാം കൂടെ പറിച്ച് ആക്കാനൊന്നും പറ്റത്തില്ലല്ലോ പിന്നെ ഇങ്ങനെ കൊ ണ്ടുപോന്ന ആളുകള് വരും കേട്ടോ വണ്ടീല് ഈ തമിഴ്നാട്ടിലോട്ടൊക്കമ്യ തോന്നന്ന് കയറ്റിക്കൊണ്ട് പോകാനായിട്ട്
മ് മ്
അങ്ങനെ ആളുകള് വരുവാണെ നമുക്ക് കൊടു ത്തുവിടാര് ചെല ചെല സമയത്ത് അങ്ങനൊക്കെ വരാറൊണ്ടേ
ഉം ഉം അതെ ഭയ്ങ്കര കൊതു മെന്തോ അങ്ങനെയില്ല
ഇല്ലാല്ലേ ഉം ഉം നമ്മുടെ അശിനുള്ളതേ ഉള്ളോറ ൊക്കെ ചക്ക മാങ്ങിയക്കെ അതല്ലെ കയവ കുടിച്ചോടാ
ചായ കുടിച്ചില്ല ചായ കുടിക്കണം നാലുമണി ഒക്കെ ആവുമ്പോേ ഒരു ചായ കൂടി ഉള്ളൂ ഇ മുമ്പൊന്നും കുടിക്കുന്നില്ല ആ പിള്ളേര് സ്കൂൾ വിട്ട് വരുന്ന ആ ഒരു സമയം ആവുമ്പോഴല്ലേ ആക്കുള്ളൂ എന്നപ്പ ഉച്ചയായപ്പോ വന്നു ഉം ഇനിയിപ്പ വൈകുന്നേരം
ഇയിപ്പ എന്നാ ചായയൊക്കെ ഇട്ട് കുടിക്ക ചായക്ക ഇട്ട് കുടിച്ചിട്ട് കുട്ടികളൊക്കെ ചായക്കിട്ട എന്നാ കുടിക്ക നാലുമണി ആകാറായില്ല
ആ ആ ചായ കുടിക്കണനി ഉം് ചായ കുടിക്കണം അത്തായ പ്പണിയൊക്കെ തുടങ്ങണം ചായ കുടിയോട് കൂടി തുടങ്ങുവരോ
തുടങ്ങുവ വീണ്ടും പണി ഉം എന്നാ ശരി ചെല്ല ചെന്നെല്ലാം ഉണ്ട ക്ക
ആ എന്നാ പിന്നെ ശരി ക്കെ ആ ആയിക്കോട്ടെ
ശരി